ഹലോ
കേക്കണ്ടാ ആഹ് എന്തെക്കെണ്ട് വിശേഷം
സുഖാണ്
ചോറ് കഴിച്ചാ ആഹ് കെടന്നോ പത്ത്മണി കഴിഞ്ഞില്ലല്ലോ അല്ലെ സമയം വിളിക്കാറിങ്ങീട്ട് റെയ്ഞ്ചിട്ടണില്ല
ആഹ്, ഇങ്ങള് കഴിച്ചോ?
ആഹ്, കഴിച്ചേ. കെടന്ന് എല്ലാരും കെടന്നു.
തതേല്ലെ
എന്തേരുന്നു ഇന്ന് ഫുഡൊക്കെ?
ചോറ്, മുരിങ്ങാക്കറി, മീന്.
ആഹ് ഇവിടെ ഇന്ന് പൊറാട്ടായിരുന്നു, പൊറാട്ടയും കറിം.
ആഹ്, ചോറായിരിക്കും ലേ രാത്രി.
ആഹ്, കഴിക്കാറിണ്ട് ഇന്ന് ഇവര് പൊറത്ത് പോയിട്ടാരുന്നു. വരുമ്പൊ ഇത് വാങ്ങിട്ട് വന്നു.
ആഹ്.
ആഹ്
പിന്നെ വേറെന്തൊക്കെ? ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ലെ? വരാം ഉം എല്ലാ. ആഹ് ഓക്കെ
ഉം
അന്നെ
വേറെന്താ?
ന്താ വേറെന്താ? അങ്ങനെ പോണു.
ആഹ്.
വീട്ടില്, ഇമ്മക്കല്ലേ?
ആഹ്, ഇവിടെണ്ട്.
പിന്നെ, വേറെന്താ വേറെന്തെലും, വർക്ക് ചെയ്യ്ണ്ടോ?
ഇല്ല, വേറൊന്നും ചെയ്യുന്നില്ല.
അവിടെ, മഴ ഉണ്ടോ? മഴ ഇല്ലന്ന് ഇന്ന് വെയിലായി വെയിലുംല്ല, മഴയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു
ആഹ്, ഇവിടം ഇന്നധികം മഴയില്ല.
ഉം.
ഇന്നലെ മിൻയാന്ന് നല്ല മഴല്ലേഞ്ഞോ, ഇന്നലേം മിഞാനും തീരെ റേഞ്ച് കിട്ടിയില്ല ആരേം വിളിക്കാനും പറ്റിയില്ല.
ആഹ്, റൈഞ്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെ പോകണെ നാളെ അവധിയായിരിക്കുംന്ന്.
ആഹ്, നോക്കുമ്പ ഇന്നും, വെയില.
ഉം, പിന്നെ.
ന്നെ എന്താ?
വേറെ നല്ലേന്നെ
ഊത് മർക്കസില് ണ്ടായിരുന്നോ?
കോഹ്
ഓഹ്, ഊത് മർക്കസില്ണ്ടായില്ലേ? ഹലോ! ആഹ് കേക്- ക്ക്ന്നില്ലേ, ഊദ് മർക്കസില് ണ്ടായിരുന്നില്ലേ?
ഊത് മർ
ഊദ് മർക്കസോ, ആഹ് ങ്ങള് ഇണ്ടായില്ലേ?
ഇല്ലാഹ്.
അതൊരു സ്റ്റാറ്റസ്, വെക്കൊയിരുന്നു. ആഹ് അയ്ൽ ഒരുവിധ ആൾക്കാരൊക്കെ ണ്ടായിരുന്നു അതിന്.
ആഹ്, ഞാനില്ലേ. ഉം, ങ്ങള്സൈഡായിട്ട് എന്താ ചെയ്യുന്നെ ഇപ്പോ?
സൈഡായിട്ടെന്നെ ഉള്ളൂ. പ്പോ, വേറൊന്നുല്ല ആണോ. ഒന്നുല്ലാ വെറുംങ്ങനെ നാല് സ്റ്റാറ്റസിഡ, വർ അതിണ്ട്, വേറൊന്നുല്ല.
ആഹ് ങ്‌ വേറെന്തേലും ഉണ്ടോ ഈ തയ്ക്കാൻ അറിയാം അങ്ങനെ എന്തെലും ഉണ്ടോ?
തയ്ക്കാന്, അ കൊ നമ്മളത്കറിയാന്നൊള്ളൂ അല്ലാതെ, വേറെ പൊറത്ത്ക്ക് തയ്ക്കാനൊന്നും അറീലാ.
ആഹ്, ഈ ചെടിച്ചട് ട്ടിണ്ടാക്കി വിക്കാ, അങ്ങനെ എന്തേലൊക്കെ, നോക്കിക്കൂടെേ?
ആഹ് അതൊന്നും അങ്ങന തൊന്നും ഇവിടൊന്നും, ഇല്ലേന്.
ആഹ്.
ഇവിടൊന്നും, അങ്ങനെ അധികം പെണ്ണുങ്ങളങ്ങനെ അങ്ങട്ട് എറങ്ങൂല. അതാണ്
ന്നാ എന്തേലും പഠിക്കാൻ പോയിക്കൂടെ?
ഹ്ഹ.
പഠിക്കണ കാലൊക്കെ കഴിഞ്ഞില്ലേ
പഠിക്കുന്നേന് എന്ത് പ്രായ
ശരിയാണ് പ്രായൊന്നുംല്ല എന്നാലും ക്കെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓൺലൈന്ൽ കൂടി കുറെ കുറെ പടിഞ്ഞു വരുണ്ട്
ആഹ്
അങ്ങനെ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ഉള്ളോണ്ടേ
ആഹ്
ഇങ്ങനെ കു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയല്ലേ
ആഹ്
അതും ഒരു പ പഠിപ്പന്നല്ലേ അല്ലെങ്കി ഇപ്പൊ മൊബൈല് ഒന്ന് യൂസ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ
ആഹ്
അത് കൊറച്ച് വരോ ഞ തയ്യല് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ പോയി പഠിച്ചിട്ടൊന്നുമില്ല ഇനി ഇവിടെ അനിയത്തി തായ്ക്കലൊണ്ട് അങ്ങനെ പഠിച്ചതാണ് ആ
അത് കുറച്ചുകൂടിം എന്നാണ്
നന്നാക്കിയാലും നല്ല നല്ലതക്കതന്നാന്ന്
ഉം താല്പര്യം ഉണ്ടാവില്ലായിരിക്കില്ലേ
താൽപ്പര്യല്ലായിട്ടും നല്ല അങ്ങന അതൊന്നും സഹായത്ത് നോക്കില്ല ഇപ്പൊ പ്രായായില്ലേ ഇപ്പോ ആക്കും
ആയൊക്കെ എന്താണ്
പ്രായൊക്കെ വിഷയം ഉണ്ടില്ലേ നിങ്ങ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ, ഒരു വിഷയം തന്നെല്ലെ?
എങ്ങനെ,
എങ്ങനെ, ഒരു ജോലി അന്വേഷിക്കയാണെങ്കി പ്രായം വിഷയം തന്നെ അല്ലേ.
ഈ തയ്യലിന് ഒന്നും അങ്ങനെ ഇല്ലല്ലോ.
തയ്യൽ അയ്ന് ഇവിടെ ഇവിടെ ഇപ്പം വീട്ടില പറഞ്ഞാൽ, ഇവിടെ അടുത്തുള്ള എല്ലാ വീട്ടിൽ മെഷീൻണ്ട്.
അപ്പറത്തെ വിട്ട് ഇപ്പറത്തെട്ടണ്ട് അപ്പുത്തെ വിട്ട് എല്ലാ മൂന്ന് നാലഞ്ചു വീടുണ്ട് മൊത്തത്തിൽ വിഷ്
എല്ലായി
എല്ലാ ഇപ്പ അതിന് ഓൺലൈനക്കെ ഉള്ളതോണ്ട് അതൊരു വിഷയല്ല. അങ്ങനെക്കാ ചെയ്യാ.
ഉം
ക്കെ നമ്മുക്ക് മുതല് ഇറക്കാൻ വേണം.
അതെ.
സാമ്പത്തികമായിട്ടും ഉം ഇല്ലല്ലോ അപ്പ പിന്നെ. അതൊന്നും ശെരിയാവൂല്ല.
അതെല്ലേ.
തയ്യലൊന്ന് ഇപ്പോൾ നോക്കിയിട്ട് ഇപ്പം നോക്കിയിട്ട് കാര്യല്ല. കുറച്ചൊക്കെ മുമ്പാണെങ്കിൽ പോയി മുമ്പ് ഇക്ക് ജോലി ഉണ്ടായിരുന്നു അയിന്.
ആണോ.
ഇപ്പൊ ഒരു ഏട്ടു വർഷായിട്ടുള്ളു ഒരു ജോലീം ഇല്ലാതായിട്ട്.
അതെലേ.
മുമ്പ് ഞാൻ കടയിലൊക്കെ നിക്കും, ജോലിയൊക്കെ ഉണ്ടായിരുന്നു.
ആഹ ആഹ് യാത്രയൊക്കെ പോവോ?
യാത്ര വെച്ച, അങ്ങനെ യാത്രയൊന്നും പോവലില്ല. അത്യാവശ്യത്തിന് അട്ക്കെങ്കിലൊക്കെ പോവുന്നല്ലാതെ, വേറെ യാത്രൊന്നുല്ല.
ഇല്ല. എടക്കൊക്കെ എങ്ങോട്ടേലൊക്കെ പോ പോണ്ടെ. എന്നും ഈ വീട്ടിൽ തന്നെ ഇരുന്ന,
ആഗ്രഹൊക്കെണ്ട്.
ഹാ ഹ്
ഇന്നലെ ആ ഇന്നലെ വേറൊരു കമ്പനീന്റെ ഒരു മീറ്റിംങ്ങുണ്ടായിരുന്നു അതിന് പോയെ.
അങ്ങനതേല് മാത്രാ.
ത്രാ. അയിന് ഒതെ ആ ആദ്യായിട്ട് പോവാണ്. പിന്നെ ജോലി ചെയ്തിട്ടൊന്നില്ല. അത് വേറന്നൊരു ഗ്രൂപ്പന്നര്, ഒരാളെ. ആഹ് അത് ശരിയാവുന്നൊരു പറയണ് ണ്ട്. ശരിയാക്കി തരാ ന്നക്കെ പറഞ്. വേറെ ഒരു ഗ്രൂപ്പ്‌ ന്ന് ഒരാള് പറഞ്ഞിട്ടെ അങ്ങനെമ്മള്, മീറ്റിങ്ങിനിങ്ങനെ വിളിച്ചപ്പോ. ആദ്യങ്ങ നൊന്ന് ക്ലാസ്സ് കേക്ക്ന്ന് പറഞ്, അങ്ങനെ പോയി. അങ്ങനെ ഇന്നലെ അങ്ങനെ പോയി.
ആഹ്. ആദ്യ ഈ പ്രായം ന്നുള്ള ചിന്തങ്ങ് മാറ്റിയാൽ തന്നെ ശരിയാവും.
അത് ശരിയാണ്. പക്ഷെ, ഇപ്പ അതാണ് പ്പൊ എവിടിം നോക്കിട്ട് എവിടീം കിട്ടില്ല. മറ്റേ ഞാൻ കടീലൊക്കെ നിന്നീനാണ്പ്പോ. ഇപ്പൊ കടേലൊന്നും ചെന്ന് ചോയ്ച്ചാ കേറ്റൂല അതാണ്
അതെ
ഉം അങ്ങത്തെ ജോലിയൊക്കെ ചെയ്തീനത് എടെയില്
ആഹ് ഒന്ന് പൊറ്ത്തേക്കൊക്കെ എറങ്ങി അങ്ങ് ശീലായാ
പൊറത്ത്ന്നേര്ന്ന് ഇപ്പൊ ഞാൻ പറ്ഞ്ഞില്ലേ ഇപ്പൊ ഞാൻ എട്ട് വർഷായി ട്ടൊള്ളു ജോലി ഒന്നും ചെയ്യാതെ അതാ പറ്ഞ്ഞേ ആ ഒരു
ഇക്കാ ഉം എന്താ ഇത് വന്നതാ പറ്റിയത്
അത് കല്യാണം കഴിഞ്ഞോണ്ടാണേയ് ആഹ് അയിന്റെ ഏടേല് മാറിയതേര്ക്കുല്ലേ ഉം ഒരു ഭാര്യ മരിച്ചൊരാളേരുന്നു അപ്പൊ പിന്നെ അങ്ങനാണ് പോയി അവിടെ പെട്ടു ഇപ്പൊ അത് മരി ഉം ഭാര്യ മരിച്ചൊരാളേര്ന്നെ പ്രായായ ളാരായിരുന്നു ആളായിരുന്നു
ആഹ്
പിന്നെ വേറെ എവിടീം പോക്കോ ഒന്നും നടക്കൂല്ല അവടെ പോയി അവടെ പെട്ടു ഇപ്പൊ അത് മരി ച്ചു ആറു മാസായി മരിച്ചിട്ട് അപ്പം അവ്ട്ന്ന്ങ്ങട്ട് വീട്ടിക്കെന്നെ പോന്നു
ആഹ് ഇനിയൊന്ന്
അങ്ങനെ ആ ഒര് എട്ടു വർഷം ആഹ് മിസ്സായി അല്ലേനിം തിരിച്ചെട്ത്തൂടെ തിരിച്ചെട് ക്കണന്ന് ആഗ്രഹണ്ട് നോക്കിക്കൊണ്ടിരിക്ക്യാണ്
ഒറ്റടിക്കിയങ്ങ് നടക്കൂല മെല്ലെ മെല്ലെ
ഉം അതെന്നെ അങ്ങനെ ഓരോ എന്തേലും നോക്കിക്കൊണ്ടിരിക്ക്ണ്ട്
ആഹ് അതൊക്കെ ശെരിയാവും
ശരിയാവട്ടെ
ആഹ് ഹാ
ആഹ് ഹാ പിന്നെ വേറെന്താ എല്ലാരും ഒറങ്ങിയോ ഇന്ന്ട്ട്
ഇല്ലാ കെടന്നെല്ലാരും കൊറ്ച്ചെയ്യും ഒറങ്ങാന്
ഉം ഫുഡൊക്കെ ഇണ്ടാ ക്കോ ആഹ് അത്യാവശ്യൊക്കെ ഇണ്ടാക്കും
കേ
കേക്ക് അങ്ങൻത്തെന്ന് അങ്ങൻത്തൊന്നും ഇണ്ടാക്കുല്ലാ
ആഹ് അതൊക്കെ അറി
അതൊക്കെ അറിയെങ്കില് നല്ല സുഖാ ഇപ്പോ ഒന്നും പഠിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇനിപ്പോ അതൊക്കെ
ആഹ്
നോക്കിയാ പടിയായൊന്നുല്ല ആഹ് അയ്നിപ്പം നമ്മക്ക് മൊതലറക്കാൻ വാണം അതെ
കേക്കിനൊന്നും പിന്നെ വെല്ല്യ പ്രശ്നയില്ല അധിക്ക്യൊന്നും എ
അധിക്ക്യൊന്നും എറക്കെണ്ടി വരൂല്ല ഉം
ഉം എന്തേലൊ ക്കാവാന് നോക്കി ഒരു എട്ട് വർഷം പോയിന്ന് വിചാരിച്ചിരിക്ക്യാതെ
ഇല്ലാ പോയിന്ന് വിചാരിച്ച് ഇരിക്ക്യല്ലാ അതാട് മിസ്സായതാണ്ന്ന് ആഹ് ഒന്നും വിചാരിച്ചിരിക്ക്യല്ലാ പിന്നെ എന്തെങ്കിലൊക്കെ നോക്കി കോണ്ടിരിക്കാണ് ആഹ് നോക്കി ശരിയാക്കി തരാന്ന് പറഞ്ഞ്ക്ക്ണ്
ആഹ് ശരിയാവേര്ക്കും ആഹ്
ഉം. എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ.
ആ ശരി